കേക്കണ ആഹ! കേക്കണില്ലേ? എന്താ പരിപാടി? ആ നാലാം തീയതി അഞ്ചാം തീയതി മുതൽ പരീക്ഷയാണ്. ആലോചിച്ചിട്ടു സമാധാനില്ല ഉ
ഉഖച്ചച്ച ബൈഷ വലച്ചു പുത്തി
ഹും! എന്നോട് പറയാ പ്ലസ് വണ്ണിൽന്ന് നടക്ക നൽകും ക്ലാസ്സിന് ഇതിന് ഇ ഇപ്രാവശ്യം അങ്ങനെയും പോ ഈ ാതി വേരന
ആല്ലേ റാബില ആയോണ്ട്ല്ലേ
ആ ആ വരുന്നോട്ത്ത് വച്ച് കാണാന്നേ ന്ന എന്തായാലും മണ്ടിലട്ടി ര തുടിച്ചട്ടണ്ട് അ ചില വിഷയത്തിലില്ല.
ഉണ്ടെങ്കിൽ വല്ല്യ സമാധാനം.
ആഹ! ഇണ്ടെങ്കി സമാ- വാനേനോ. അതില് ചിലം
ഉം എന്തായാലും ഫെയിൽ ആയാലും സർട്ടിഫിക്കറ്റ് -
അതാ പിന്നെ ആ അതാ പിന്നെള്ളത് എന്തായാലും വേണ പേ നാലോ അഞ്ഞ എത്ര ക്ലാസിനെ പോയിണാം ത ഉമ്മന്നെ അതറ കുടീേ അ എന് പരീക്ഷയൊക്കെജനടെ ക്ലാസ് നീക്കണോിച്ചുണ്ട്
ക്ലാസ്സുണ്ടോന്നൊക്കെ
എങ്ങനെ
എവിടെ നോക്കിയോക്കി വല്ല ക്ലാസും ഉണ്ട്
ഞാനിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ നോക്കോണ്ടിരിക്കന്നെ ഇപ്പൊ അയിനെ കാട്ടല് ഉം വേറെ കഴഞ്ഞൂറ് രൂപ കൊടുക്കല്ല പാത കുടിയ നിനുപ്പൊ ഒരു എല്ല ാജോലേക്ക
ആഹ സത്യ ആ സമയത്ത്ന്നില്ല ഇപ്പ പരീക്ഷയും കാര്യങ്ങളൊക്കെ കുട്ടിക സ പരീശയും
ആഹ! ഉം അള്ളോഹ് പയിനട്ടാതി മുതൽ പരീഷയാണ് മദ്ര
ഉം തൊടങ്ങാനായോ എന്നപ്പോ തോറന്നു അ പരിപാടി കൊടുക്കലും തൊടങ്ങിക്കുണുല്ലേ അറബില വെ
നബിദിനത്തിന് പരിപാടി എടുക്കാല് ഇത് ഇപ്പൊ എന്താ കാട്ടിക്കണേ എനീച്ചറിയി അത് കഴിഞ്ഞിട്ടി ഐറ്റിലല്ലോ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാല് വേഗം തൊടങ്ങുവ എവ്ടെ
നാട്ടിലൊക്കെ അവിടൊക്കെ കമ്പലി
ആ ആഹ് ആഹ് ഇവിടെ
പിന്നെ വേ വേരെ കുട്ടികൾകൊക്കെ ഉണ്ടുട്ടോ ഗ്രൂപ്പ് കളി ഉസ്തന്മാരെ നബി ഇത്രായിട്ട് വേറെ ഗ്രൂപ്പ്‌ണ്ട് ഞ്ഞിട്ട്
ആ
ഉം
അപ്പൊ ഇവിടെന്നാ മര്യാതകര പരീക്ഷ കഴിഞ്ഞ തൊടങ്ങാനൊക്കെ കാരണം പഠിപ്പിച്ചീന ഉസ്താദ് മാരൊക്കെ പോയിക്കണേ പഠിപ്പിച്ചീ ഉസ്തകന്മാരൊക്കെ പോയിേ ഓല ക്ക് എന്താ വേറെ സ്ഥലത്തും ഇങ്ങനെ അതൊക്കെ കൈ കൈമാ അറ്റം കിട്ടിങ്ങാണ്ട് മ പള്ളിക്കാ നിന്നേനെ ചെറുക്ക വലല്ലേ തോ മരല്ലാര്ന്നൊ പഠിപ്പിച്ച് കൊടുത്തീത് ആ ഓൽക്കൊക്കെ ജാമ്യ ക്കും അങ്ങന ഓര കോട്ടിട്ടങ്ങാട ഓല കറങ്ങി ഓരോ ഭാഗത്ത് കൂടി എറങ്ങിക്കുണോ അപ്പൊ പിന്നെ ഞ്ഞു. പുതിയത് വന്നോരു വാണ്ടിയോരൊക്കീ പഠപ്പിച്ചിടും ക്കാന് ഇങ്ങന കണ്ടിട്ടൊക്കെ തന്താരമാരിയാണോക്ക ഞാ ഹാരാഞ്ഞേ നെ എന്നാല് വെ പിന്നുണ്ടാവും പൊടിപ്പിച്ചാണ് അതാണേ എന്നിട്ട് മകനോ
മകനുണ്ടവിടെ ഫുഡ്ഴിച്ച ആ ഓൻക്ക് കഞ്ഞി കൊടുത്തു ഞാൻപ്പ ചോറ്കോടുക്കണ്
എന്താ കൂട്ടാന്
മീന്ണ്ട്
ആഹ് മാറ്റേത് അയില് ഏതാപ്പൊ ആ ഇമ്മുട്ടി ഉണ്ട് ഇന്ന് തിലോ ആണോന്ന് ചോയിച്ച് വിളിച്ച്ണ്ണ്ട് ഇനിയുടുത്തപ്പോ എവിടനാവോ മളാണ് പറയിണ്ട് ഞ് താത്തെ ഞ് ഉമ്മു റ്റണാ വോ
ഉമ്മാ മയമകന്റട്ത് കട്ടില്ലേ എന്തണന്ന് പറഞ്ഞു
ആ ആ ആ എന്താ വേലന്ന്
എന്താവോ ഞാൻ വാങ്ങിട്ടില്ല ഉം
ഇതില് വന്നി ലോൺ ഉണ്ട അയിലെ അല്ല മ മറ്റേ ആള് വന്നീനി മിനി ഇന്നലെ തോട്ടപ്പടിക്കാരം അപ്പൊ അയാളണ്ട് നന്നല ഏത് ഇട്ത്താലും നൂറുപ്പാണ് ആ ണ് വന്ന
നല്ല മിനണ്ടായിരുന്നോ
ആ അയ്ല ഇണ്ടായിന്നു പിന്നെ ഒരു വേറെ ഇതേ മാതിരിക്ക് ഇ വേറൊരു മീന ഉണ്ടായിന് പിന്നെ മത്തി ഓ ഒക്ക ഇണ്ടായിനു അ അയിന്റെടുന്ന് പിന്നെ ക്ക കൊറച്ച് മീൻവാ ങി മുള്ളൻ മീനിന്റെ മതി ഒക്ക ഒരു സൈസ് വേറൊ മീൻ മുള്ളൊക്കെത്തി ചെത്തി കളയ അങ്ങ ത്തനെ ഒരു മീന് അതും അങ്ങനെ മീനാൾ ഉണ്ടായിനെ അപ്പൊ ഇടക്കൊ ഒരു വേരവാണ് അല്ലെങ്കിൽ പിന്നെ വില കൂടുക ചെയ്യും ഓലത് ഏ ഇന്നട്ട് എന്നിട്ട് മീന് പൊരിച്ചക്ക മീനും പിന്നെ എന്താ ചാറ് പറഞ്ഞേ
ന്ന് അന്തിക്ക് മറ്റോൾക്ക് മന്തി വാണെന്ന് പറഞ്ഞു
ആ
അപ്പൊ ബീഫിന്റെ ഉമ്മ കൊടുത് എടുത്തിട്ടുണ്ടായില്ല ഞങ്ങള് വെള്ളിയാഴ്ച അങ്ങനെ പോയില്ലേ
ആ
അപ്പോ പിന്നെ അപ്പൊ ഞാന് അതെ യിറ്റ് അങ്ങോട്ട് മന്തി വെച്ച് അന്തിക്ക് ആ പിന്നെ റൈസ് ഉണ്ടായിരുന്നു
ഉം ഉം
അപ്പൊ ആ റൈസും മീനും ഇപ്പായി ആ അപ്പ എനിക്ക് കറിയാണ്ടല്ലേ ഇഞ്ഞ്
ആ ആ അ ‌ഇജ് മന്തി വെക്കുമ്പം വേറെ എന്താ ബീഫോണ്ടാവുമ്പോ എന്താ വേ എ സെപ്പറേറ്റ് വേവായി
ആഹ് ഞാനി ബീഫ് കുരുമുളക് പൊടിയും മാഗിക്യുബും കൊറച്ച് മല്ലിപൊടി അണ്ട് ഏട്ട് പത്ത് കൂകാ കൂകിച്ചു പീസ് നല്ല സോഫറ്റ് ആവും
ആഹ്
ഇങ്ങട്ട് പിന്നെ ഐക്ക് ക്യാപ്സിക്കം പിന്നെ ഉള്ളിയും തക്കാളി അരിഞ്ഞിടും അത് രണ്ടും മൂന്നേലക്കായും പട്ടയും ആ ഒണക്ക നാരങ്ങിയൊക്കെ അണ് ഇട്ട് ഒന്ന് തളപ്പിച്ചു ഒന്ന് തളപ്പിച്ച് പൗതി വേവയത് അ കൊർച്ച് വളത്തോട്ക്കനണ് മുക്കിടും ഇന്നിട്ടയ്ന്റെമോൾല് പച്ചമൊളകു കുത്തിട്ടിട്ട് പോകിം വെ ഒരു
വിസിലി അടുപ്പിച്ചിണോ ആ ആ അങ്ങനെ അട്ടിയക്കാരം
ചോറ് നല്ല മായംണ്ടാവും
ആ ഞാൻ പിന്നെ സാധനം ഇന്ന് വരെ വെച്ചിട്ടില്ല
ആ
വെച്ചാലും ഏഹ്
താല്പര്യല്ലല്ലോറിം
ആഹ് ആണേയ് ഞാൻ വീ പി അത ഇ മക്ക് നോക്കിട്ടന്നല്ലോ
ഒരു രസവാ അതൊക്കെ
അതാണീ ഇത് വേറെക്കെ വെവ്വേറെണ്ടാക്കും വാണ്ട്യെരും അ പിന്നെമ്മ നോക്കൂല നമുക്ക് ണ്ട്ം
ആ പട്ടക്കായി ചന മക്കൽ അടുത്തിത്
അതാണി
എപ്പ
താണ് വേഗം പരിപാടി സുഖമാണ്
നീ ബിരിയാണി കടിച്ച ഉള്ളി അരി
മഴ പെയ്യാൻ പോവ ഉള്ളി അരിഞ്ഞിട്ട ഇല്ല അങ്ങനെയക്ക അതേയക്കണ് വിറ്റിയത് ഉം ഇതാവുവേഗം പരിപാടി അജോ
ബിരിയാണി കൊറെ വെച്ചിട്ട് വരാ
ആ നമ്മളാ പാത്രം അവിടെക്കറ ചമ്പെട്ടി ഇതാ ഇതേമാർക്ക്‌ വല്ല പൂളി എറച്ചിയും പൂളിയും വെക്കുമ്പോളോ അങ്ങനൊക്കെ കുവാ അരച്ചിറ്റ് ഇമ്പള്
ആഹ് ചമ്മള് കൊടുത്തേക്കാൻ പറ്റൂലാത് മെഞാന്ന് പോയപ്പോ ഞാന് മറക്കുവും ചെയ്തു
ഞാൻ അ
ഒ പിൻജോന് റ്റെ പിന്നെ ഇങ്ങോട്ട് വന്നത് ബേക്കറി വണ്ടി ഇവിടെ നിർത്തിയേക്കാന്നു എടത്ത് അപ്പത്ത് പൊയ്ക്കണു അപ്പൊ പിന്നെ തിരിച്ച് വന്നപ്പോയാ പോയേ കാറ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട്
ആ അങ്ങനെ പോന്നു ആ
ക്വത്ഒറന്നെ
ആ അപ്പോ കുട്ടി കിതാക്കണെങ്കി സുഖേനു
എ വെൽത് കിട്ടീട്ടല്ലെങ്കി ചെറുതാമ
ആ
ആ വൽത് പിന്നമ്മള് ഇങ്ങനെ ഇതേമാർ ക്ക്‌ വല്ല ബിരിയാണിയൊക്കെ വെയ് വെക്കും ബല്ലപ്പോഴും. കുള്ളും മറ്റേതേലപ്പ മ്മക്ക് ചെറുതാണെങ്കിലും വേറെ പൂളോ കു ട്ടാണ്ടെക്കാണെങ്കില് ക്കതുവ തദമ്
നി ഇനീ എന്നാങ്ങട്ടൂ പോ
മ്
വാപ്പോ സിറ്റ ബെയിക്ക്വ.
ഇല്ല്യാ അപ്പണ്ടവിടെ ചോറ് കഞ്ഞിയൊക്കെ കുടിച്ചീന്.
ആ കൊറവുണ്ടപ്പൊ?
ഇപ്പ ഒരു കൊഴപ്പോല്ല
ഉം ഇന്നലെ കൂടുതലാണ് പോകണം
ആ ഇന്നലെ എല്ലർക്കും ഒരോക്കെണ്ടായിന് ഉം എന്നിട്ട് ടി വി കണ്ടു കുത്തീരിക്ക മകന്
എന്തുട്ട് ടി വി, ടി വി അവിടെ ഓടുന്നുണ്ട് ഇവിടെ മു മുപ്പത് പിരാന്ത് താ
മിഷായി
ഉം ഉരുണ്ടിതാ ശ്
ഉം ഓള അപ്പളായിരുന്നില്ലേ?
ഇല്ലേ വരുന്നില്ല തോന്നുന്നു അപ്പൊ ആറു മാസല്ലേ ആയിട്ടുള്ളു പോയിട്ടു?
അത്രായിട്ടുള്ളൂ?
ആ ഇന്നോനിവിടെ നിന്നില്ലേ.
ആ ഓനാറു മാസം ഫറയുമ്പോലെ നിന്നിക്കണല്ലോ അല്ലേ?
അഞ്ചരമാസത്തിന്റടുത്ത്ന്ന് നിന്നുക്കുണു
ആ അപ്പൊ പിന്നോനങ്ങനെപ്പൊന്നും വരലോണ്ടാ ണ്ടാവ്വോ
പിന്നെ കമ്പനിയല്ലേ?
ആ ആ
അയിനനുസരിച്ചല്ലേ പോര ഉം കൊല്ലത്തിലല്ലേ?
ഓ
ഒക്കെ പേയ്ക്ക്ണു എല്ലാരും പൈക്ണ് നീ മറ്റേത് പഞ്ചായത്ത്‌ക്ക്ള്ളത് പൂര്
ആ വാപ്പ ന്ന് കൊട്
തന്നെ ആ താത്താന്റെ പേര് തല നെര്ച്ചിട്ടുണ്ടോന്നാവലെ വാപ്പൻ്റെ ന്നാ ചോയ്ച്ചോക്കണ്ടി ച്ച് ചട്ടിം കുറ്റി കുരുമൊളകും ട് ട്
ആ പച്ച കായ് അടുക്കള തോട്ടത്തിലെ പച്ചക്കറി വിത്തുകൾ ലേ അഹ് ലേ ചട്ട്യാള് ആ ആ
കൊടുത്തു കഴിഞ്ഞാൽ താത്താന്റെ വീട്ട്ന്ന് നമ്പറും വിരിച്ച് കിട്ടും
ആ മറ്റേതൊക്കെ ആ മറ്റൊക്കെ ഞാൻ ഇന്നലെ പ്പാന്റെ പൂരിപ്പിചൊട്തു ത്തീനു അപ്പന്ന് ഫോണ് പിന്നെമ്മുതിലെ പോയിനു അപ്പൊ മ്മൂന്റെട്ത്ത് കൊട്ത്ത്ക്ക്ണു.
ആ ന്ന അവിട്ക്ക് കൊടുത്തയച്ച മതില്ലേ
താലുംമ ഇയൽ
തൊക്കെ പിന്നെ ഈ സിപ്പിന്റെ ആ പീട്യല്ലേ പിന്നെ പസന്റെ പീ ഓളൊന്ന് കൊടുക്ക ഓളൊന്ന് പൂരിപ്പിച്ച് കൊടുത്തിര്ന്നു അത് കേടായി പിന്നെ തെറ്റായ്കുണു
ഏ അയെന്ത്യെ അയെ ന്ത്യെപ്പ യിലെന്തേ തെ
എന്തൊക്കെയാ ഓളെന്തോ പർഞ്ഞു എന്തൊക്കെ ത്ണ്ട്ർന്ന് ഏ പെഷക്ണ്ട്ർഞ്ഞീനി
ആ ഇജ്ജ് കൊടുത്തിലന്നെ ഇജ്ജ് കൊടുത്തീലോ അത് മറ്റോള് കൊ
ത്തീലെ ഓളെ തീല്
ആ ആ ആ ഒക്കെ എന്തേലൊക്കെ എവിടേലൊക്കെ എന്തേലും മ മാണി വീട്ടുണ്ടാവെക്കാരം
നമ്പറും കാര്യങ്ങളും കൊടുത്തിനു അഹൊന്നും ഇതിന് വാണ്ട ഈ മുൻ രാത്രന്നെ ആഹ് കൊടുക്കലേ നമ്മള കടമ്മ കൊടുക്കുക കൊ കിട്ടട്ടേ
ആണ് ത്രം എന്തേലു ഒക്കെ. ആഹ് അയ്ന് എത്ര പേ ചപ് പ എത്രണ പത്തെണ്ണം അ ന് എത്രണ്ണൊക്കെ പറഞ്ഞീനല്ലോ ആഹ് പി ആ എ എങ്ങനത്തെ ചട്ടിയണ വേഞ്ഞ്
ഇപ്പ സിമന് നമ്മള് ച്ചക്ക കി് മണ്ണിക്ക
ആഹ് ആഹ്.
നമളെ മങ്കുട്ക്കന്റെ ഒക്കെ പോലെ തന്നെ മണ്ണ് ട്ടില ചട്ട്യേള് ഞാന് ഒരു പെണ്ണുങ്ങള . ടൂബിൽ കണ്ടീന്നു ഇങ്ങനെ കിട്ടിയത് ട്ക്ക്ണ് അറ്ണ് ക്കാണ്ട് ല ന്ന ശെരിട്ട്
ആഹ് ആയിക്കേട്ടന്ന.